ഹലോ
ആഹ് കേൾക്കുന്നുണ്ടാ
ആ കേൾക്കാ കേൾക്ക എന്തോണ്ട് വിശേഷം
എന്താ സുഖം ഉം
മഴയുണ്ടോ
ഇന്നില്ല ഇന്നും ഇന്നലേം വല്യ മഴയൊന്നൂല്ല രണ്ടിവസം മുമ്പൊക്കെ ഭയങ്കര മഴായിരു
ആ ഞങ്ങക്ക് ഇന്നലെ തൊട്ടേ മഴയാ
ആ ഞാന് തേങ്ങൊക്കെ ഒന്ന് പൊ പൊളിച്ചു വെച്ചിരുന്നു ഇതേപോലെ വെ ട്ടാൻ വേണ്ടിട്ട് അപ്പോ പെരും ആ അപ്പൊ മഴെന്നെ മഴേന്നെ വെയിലന്നില്ലല്ലോ
ആ ആ
ആ ഇനിയിപ്പോ മില്ലില് കൊണ്ടോയി കൊടുത്ത് ആ എണ്ണ ആട്ടാനാണ് നി ഓണ പിന്നെ കൊണ്ടുപോയി കൊടുത്ത് ത്താല് ഇനി മില്ല്ന്ന് അവര് അങ്ങനെ തന്ന കൊണ്ടോയി കൊടുത്താല് നമ്മള് പൊളിച്ച് കൊണ്ടോയി കൊടുത്താൽ പോലുടുക്കു കു
എടുത്ത് റെഡി ആക്കി തരും എണ്ണ ആക്കി തരു
ആ എണ്ണയാക്കി തരും ഓലെ ഓലെ ഇതില് ചേകലിട്ട് കാണ്ട് ഓലെ ഒണക്കി ഇതാക്കി കണ്ട് എണ്ണക്ക ആക്കിത്തരും അയിന് നല്ല റേറ്റ് ഉണ്ട് ഞമ്മള് ആ ആ മറ്റത് പയിനഞ്ച് രൂപെള്ളൂ ഇതിന് വെച്ച് നോക്കുമ്പോ മുപ്പതോ
മുപ്പതാ എന്നാലും
ആ ആ എന്നാല് ആ ഞമ്മക്ക് പണികളൊന്നും എടുക്കണ്ട പിന്നെ ഇങ്ങനെ ആ ആണ് കൊണ്ടോയി ഇട്ടു കൊടുത്താ മതി ആ ആ ഒണക്കണതും പിന്നെ അത് പൂണ്ടെടുക്കലും അങ്ങനെ കൊറെ പണിയാണല്ലോ ഞമ്മക്ക് പിന്നെ അതന്നെ ഒരു പണിയാണ് കാക്ക വരുന്നുണ്ടോ നോക്കണം അതൊക്കെ നല്ലൊരു പണിയാണല്ലോ ആ
പ്പൊണ്ട് അങ്ങോട്ട്
ആഹ് കൊടുത്താ മതി, വേറൊന്നും അറിയണ്ട ആഹ് ഇനിയിപ്പ അങ്ങനെ ചെയ്യേണ്ടി വരും ആ കൊറേ ഒക്കെ കഴിഞ്ഞു ഉസ് സ്കൂൾക്ക് പോകണ്ടേ പിള്ളേരൊക്കെ സ്കൂൾക്ക് പോകുമ്പഴ്ക്ക്
ആ രാവിലെ എല്ലാം ഒതുങ്ങി.
ആ ഇന്ന് ചിക്കൻ ണ്ടായിനി ഒരുത്തിരി അപ്പ അതിട്ട് കാണ്ട് വേഗം കപ്സ മാ കപ്സൻ്റെ ഇത്ട്ട് കാണ്ട് ചോറാക്കി വെച്ചക്കാ കപ്സ
ചോറാക്കി വെച്ചേക്കാ ആഹ് ആഹ്
പിന്നെ എളുപ്പണ്ട് പിന്നെ ഞാനൊറ്റക്കെള്ളു അതുപോലെ സ്കൂൾക്ക് പോയാല് ആ അപ്പൊ പിന്നെ അയിൽന്ന് ലേശം ഞമ്മക്കു ആണ്ട് ആഹ് അതുകൊണ്ട് എളുപ്പണ്ട് അതാവുമ്പോ മുറ്റാണേ മുറ്റ് മുറ്റാണ് ഇഞ്ഞിയിപ്പം അടിച്ച് വാരണെങ്കി കൊറേ പുല്ല് മൊളച്ച് മൊളച്ച് ച്ച്ങ്ങോട്ട് വന്നിട്ടേ
മഴയാവുമ്പം ഇത് കാട് കയറാൻ എളുപ്പാ
എളുപ്പാണ്.
ഉം.
ഇനിയിപ്പ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കൊറേ ഇരിക്കണം അയിമല് ഇങ്ങനെ.
അതാ ഈ ഇതായി കഴിഞ്ഞ പിന്നെ കൊതുകും കൊതുകിന്റെ ശല്യവും
അതാണ് വൈകുന്നേരം ഇങ്ങോട്ട് വന്നാ പുറത്തക്ക് ഒന്നു ഇറങ്ങാൻ പറ്റണില്ല.
ഇറങ്ങാൻ പറ്റത്തില്ല കൊതുകിന്റെ ശല്യം കാരണം.
ശല്യാരണം ഉ ഞാൻ ആഹ് ആഹ്. എല്ലാം ഉണ്ട് ഈച്ച പിന്നെ അത്ര തന്നെ ഇല്ല ഇവിടെ.
ആഹ് ഇവിടെ ഈച്ചടെ ഈച്ചയും കണ്ണീച്ചയും.
ആഹ് ആഹ്.
അ ഇപ്പ ചക്കയുടെ മാങ്ങയുടെക്കെ സീസൺ അല്ല അ അതെല്ലാം കൂടെ പൊഴിഞ്ഞ് വീഴുമ്പോ അതിൽന്ന് തന്ന ഉണ്ട് ഉണ്ടാവും കുറെ എണ്ണം.
ആഹ അതാണ് ആഹ കാടുണ്ടായാലും ഉണ്ടാകും ഈ പുല്ലും കാടൊക്കെ അങ്ങനെ സൈഡ കൂടെ നല്ലോണ്ണം ഉണ്ട്മലെ ഒക്കെ നിക്കണ്ടാകും കൊതുക് ഇങ്ങനെ
ആഹ അതാ അതാ
ആ് എലമലൊക്കെ ഉണ്ടാവും കൊുകക് ഇങ്ങനെ അതിന്റെട കൂടെങ്ങനെ പോയാ അങ്ങനെ പാറി നടക്കണ
ആ ആഹ ആഹ രാവിലെ ഇട്ടൊന്ന് പോയിക്കണം
ആ ആഹ് ആഹ ഞാന് അടക്കന്റെ തോടൊക്കെ ഇണ്ടാവുമ്പോളെ അതൊക്കെ ഇട്ടുകാണ്ട്ിങ്ങനെ ആഹ അങ്ങനെ പൊറത്തൊക്കെ ഒന്ന് പോകഴക്കും
പോയിയ്ക്കും
ആഹ്
എന്തോ ചെയ്താലും പാടാ ഈ അ അന്തരീക്ഷം ചൂടല്ലല്ലോ വെയില ഇില്ലല്ലോ
പേലില്ലല്ലോ ആഹ
വെയിലാമ്മം വെയിലേ വെയിലേ വെയില മഴിയകുമ്പം മ
ഹ ഹ ഹ ശരിയാണ് മഴയായലോ വെയിലായാലും -
എല്ലാം കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയും കിട്ടി വെയിലൂടെ ഞാൻ പറഞ്ഞ് പകല് വെയ് നല്ല വെയിലും തന്ന് വൈകി ട്ടങ്ങ് പേയ്തോട്ടെ.
ന്ന കട ആഹ് സമ ആഹ് ഇരിക്കും ചെയ്യ പിന്നെ കട്ന്നൊർറങ്ങാനൊരു സുഖാണ്
ഇന്ന് ഇന്നലെ ഒരു രാത്രി ഒരു സമയം തൊട്ട് ട്ട് ഞങ്ങക്ക്‌വിടെ മഴ തൊടങ്ങിയത്
ഏഹ് ഇവിടെന്ന അങ്ങനെന്നുല്ലട്ടോ ഇവടെ ഇന്നലെ രാത്രി ഒന്നും പെയ്തിട്ടില്ല ഉംഹ് ചെർതായിട്ട്ങ്ങനെ ചാ റ്റൽ മഴ പോലെങ്ങനെ ഇണ്ടായിര്ന്നു
അതേ ഒള്ള്
ആഹ് അല്ലാതെ വല്യയ മഴയൊന്നുല്ല
മഴയായിക്കഴിഞ്ഞാ നമക്ക് ഇവിടെങ്ങും ദുരിതപ്പാട് അറിയാത്തില്ലാ പക്ഷേ ഈ മലമേഖല അങ്ങനെക്കെ താമസിക്കുന്നർക്ക് അല്ലാതെ വയലോരത്തെ താമസിക്കുന്നവർക്കൊക്കെ വെള്ളം കേറി ബം അവധിയും പ്രഖ്യപിക്കുന്നില്ലല്ലോ എന്നുള്ളതാ മഴയായിട്ട്
ആ മറ്റേ കുട്ടിയാൾക്ക് ആ
സ്കൂളില ഗ്രൂപ്പിൽ നിന്നും വല്ലേ മെസെജ് വല്ലാം വന്നി ട്ട്ണ്ടോ ഇന്ന് അവധിയാണെന്നുള്ളത്
ആ എന്നോട് പറയും രാത്രി കൊമി നോക്കേണ്ടിട്ടോ എന്താ അവര് വിട്ട്ക്ണോ നോക്കേണ്ടി നിങ്ങള് നോക്കിണ്ടാവ് ല നോക്കേണ്ടി ന്നൊക്കെ പറയും ഞാൻ പറയാ നോക്കിക്ക്ണ് ഗ്രൂപ്പിലൊന്നും ഇല്ല
ഇല്ല ഞങ്ങളടെ എൻന്റെ മോൻ പഠിക്കുന്നട എ പിന്നെ പത്തനംതിട്ട ജില്ല അവധി വന്നാലും കൊല്ലം ജില്ല അവധി വന്നാലും രണ്ടും അവർക്ക് അവധിയാണ് ര രണ്ടിനേ കൂടെ ഒത്ത ബോർഡറ അപ്പൊ അതുകൊണ്ട് ഏത് ജില്ല അവധി പ്ര പ്രഖ്യാപിച്ചാലും ഞങ്ങൾക്ക് അവതിയ
അവധിയാണ്ല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ പറയേയ് അവധി തന്നാലും കുട്ടികള് വീട്ടിലിരുന്ന്ഇങ്ങനെ തല്ലൂടലേക്ക്രാം വീട്ടിലിരുന്നാല് തന്നാല് വീട്ടിലവർക്കും ബുദ്ധിമുട്ടാണ് തന്നില്ലെങ്കിൽ
അല്ല സ്കൂളിൽ പോയിക്കഞ്ഞാഹ് ഹാരങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അവര് കഴിച്ചോളും ആഹ് വീട്ടീ ഇരിക്കുമ്പഴേ ഒള്ളു ആർക്കും വിശപ്പ് ഒന്നില്ലാതെ വരുന്നത്
ഉം വീട്ടിലിരിക്കുമ്പോ വെശപ്പല്ല ചോറൊന്നും വേണ്ട വേറെ എന്തെങ്കിലും കഴി കഴിക്കാണ്ടോ വേറെന്തെങ്കിലും കഴിക്കാണ്ടോ ബേക്കറി അങ്ങന ക്കെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ അതാ ചോദ്യം എന്റെ മോന് ചെറിയ കുട്ടിയക്കെ എങ്ങനെ ചോയിക്കും ചക്ക ഞങ്ങ ക്കില്ല മാങ്ങ ഉണ്ട് പക്ഷെ ച ചക്കന്റെ ഞങ്ങൾക്ക് അടുത്ത നിന്നൊക്കെ അയൽ പക്കത്തു നിന്ന് പിന്നെ ബന്ധുക്കൾ അവിടന്നൊക്കെ അങ്ങനെയൊക്കെ കി ട്ടാറുണ്ട് ആ ആ ആ കൊണ്ടുവന്ന് തരുവോല് അതൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നുല്ല ക്ക കിട്ടുന്നില്ല എന്നുള്ള ആ അതൊന്നുല്ല ഉമ് ഞാൻ അങ്ങനെ പച്ച ചക്കയ പച്ചക്കെ കിട്ടുമ്പോ എന്താണ് ഫ്രിഡ്ജിൽിങ്ങനെ അരിഞ്ഞ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ആക്കി ഇങ്ങനെ വെ
വെച്ചേക്കും ഞങ്ങളും അങ്ങനെയന്നെ
കൊറേണ്ട് അരിഞ്ഞണ്ട് അങ്ങനെ ച്ച നല്ല സുഖണല്ലോ എടുത്ത് ഇങ്ങനെ കൊറെശെ ആ ആ എടക്കിടക്ക് ഇങ്ങനെ വെക്കാലോ ആഹ്
ഉം കേടാവാതിരുന്നോളൂല്ലോ
ആഹ് കേടാവതിരുന്നുള്ളു ഉം ഒരു പാത്രത്തില് നല്ലൊരു അടപ്പൊക്കുള്ള പാത്രത്തില് ഇട്ടുകാണ്ട് ഇങ്ങനെ അടച്ച് വെച്ചാ മതി ഉം ഉള്ളക്ക് വെള്ളം ചെല്ലും ചെല്ലരുത് ആ ചെല്ലാ ഇത്രരീതീല് ആഹ് അലുമിനിയം ഫോയലിന്റെ കവറോണ്ട് അടച്ച് വച്ചാ മതി
ഉം ഉം ആഹ് ഇവ്ടെ ഞങ്ങള് ചക്ക കിട്ടുമ്പൊ ഞങ്ങള് ഇതൊക്കെ വെട്ടിപ്പറച് കൊറെ ച്ച് കുറച്ചൊക്കെ ആക്കിയാക്കി വെക്കും
ആഹ് ആഹ് ആഹ്
പുത്രനാന്നെ ചക്കയൊക്കെ ഉണ്ടെങ്കി പിന്നെ അത് മതി
അത് മതിലേ ഉം ആഹ് അയ് ശരിയാണ് നമ്മള് തേങ്ങീം ജീരകൊക്കെ ഇട്ട്ങ്ങാണ്ട് ചക്ക വെച്ചാല് പിന്ന അത് മതിയലൊ ചോറ്ക്ക് വേറൊന്നും വേണ്ടലൊ ആഹ് ആഹ് ആഹ് ആഹ്
ണ്ടാന്നാ പറയ്ന്നെ ചക്ക വയറുവേദന എട്ത്ത
അതെ ഇൻകും ഇഷ്ടാണ് ചക്ക അയ്ക്ക് ഒണക്കമീനോ അല്ലെങ്കില് പച്ചമീനൊക്കെ ഒന്നൊന്ന് വറുത്തതും ഉണ്ടായല് ആഹ് കറിയും വറുത്തതൊക്കെ ഉണ്ടായാലും എൻക്കിഷ്ടാണ് ങ്ങനെ കഴിക്ക കാനൊക്കെ അയ്ക്ക്ങ്ങനെ ആ അല്ലെങ്കിൽ വല്ല അച്ചാറൊക്കെ വാണം
അ അച്ചാറുണ്ടങ്കിലും കുഴപ്പൊന്നൂല പക്ഷെ എല്ലാ അച്ചാറും എല്ലാർക്കൊന്ന് ഇഷ് ഷ്ടപ്പെടത്തില്ല
ആഹ് ആഹ് ആഹ് അല്ലെ പിന്നെ നല്ല കറിഒക്കെ വേണം നല്ല മീൻ മൊളകിട്ട കറി പിന്നെ ചിക്കനൊക്കെ മോ അങ്ങനെ നല്ല വരട്ടിയ കറിയൊക്കെ വേണം എന്ന പിന്നെ ല്ല ടേസ്റ്റ് ആണ്
ഉം ഉം ഇവിടെ പിന്നെ നിർബന്ധം ഒന്നുല്ല മീനോട് വല്യയ നിർബന്ധം ഒന്നുല്ല ഞങ്ങക്കല്ലാതുള്ളൊക്കെ കറികളൊക് ക്കം മതി
ആഹ്
പിന്നെ സ്കൂളി പോകന്നേരം മ ത്ര മീനോ മുട്ടയോ എന്തെങ്കിലും ഉം മറിം തിരിഞ്ഞൊക്കെ ചെലപ്പോം
ആഹ് ആഹ് എന്താ കൊടുക്കല് സ്കൂൾക്കൊക്കെ ആഹ് പിള്ളർക്കൊക്കെ എന്താ കൊടുക്കല് സ്കൂൾക്ക്
സ്കൂളി ചോറ് കൊടുത്തു വിടും ഞക്ക് അതെ ഗതി ഒള്ളൂ ഞങ്ങക്ക് അല്ലാതെ സ്നാക്സ് പരിപാടി ഒന്നും ഇല്ല വലിയ പുള്ളരാ ആറാം ക്ലാസ്
ആഹ് അല്ല ചോറ്ക്കെന്താ കൂ ട്ടാനൊക്കെ
ചോറും കൂട്ടാന് അവർക്ക് ചമ്മന്തിയ് ഒരു തോരന് പിന്നെ മീൻ വർത്തതോ മൊട്ടയപ്പോ
ഉം. മീ മീന പിന്നെ കൊണ്ടോല അത് മീനൊന്ന് സ്കൂൾക്ക് കൊണ്ടുപോ, മീൻ മണക്കും അല്ല സ്കൂളിൽ എത്തിയാ പിന്നെ അത് കൈ ബുദ്ധിമുട്ടാണ്.
ആഹ്, ആഹ്, ആ അത് കറിവെച്ച് കൊടത്തുടത്തില്ല. വറ് കൊടുത്തുടും
ആ വർത്ത, വർ സ്മെല്ല് വരും, അങ്ങനെണ് പറേ
ഓ ഇതങ്ങനൊന്നുല്ല. ഇതിലൊ ചോറ് പൊതിച്ചോറാക്കിയാ കൊടുത്തു വിടുന്നെ. അപ്പ കഴിച്ച് കഴിയുമ്പം അതങ്ങ് കൊണ്ടോയി കളഞ്ഞാല്ല പാത്രം ഇരിക്കുമ്പഴല്ലെ സ്മെല്ലടിക്കുന്നത്. അതിന് കൈ അങ്ങനൊന്നുഇല്ല, ഇവർക്കങ്ങനൊന്നുല്ല.
അ
ഉം. അതുകൊണ്ട് പിന്ന കൊടുത്തു വിടും ഞാന്. അത് മത്തി മത് മത്തിയൊക്കെ കൊടുത്തുടുമ്പൊഴാ സ്മെല്ലടി ക്കുന്നത് ആ നല്ല മീനൊക്കെ ഇച്ചിരി വറത്ത് അവർക്ക് കൊടുത്ത് വിട്ട് കഴിഞ്ഞാ അവർക്ക് ചോർന് കൂട്ടാൻ കൂടെ വേണം ഈ സ് കു പകുതി പിള്ളാര് സ്കൂളിന്നെന്നെ
ആ അങ്ങനെ ഷെയറ് ചെയ്ത് ന്നാ കഴിക്ക വ്‌ര് അങ്ങനെ പറിം നാല് അം ഞ്ചാൾക്കാര് ഷെയറ്യ്ത് കയിക്ക്മ്പോ കുറേ എല്ലാർതും ഓരോ കൂട്ട കൂട്ടാനുകൾ ണ്ടാവുംന്നൊക്കെ പറയും ആ ഹാ ആ ആ
റ്റി ഫുഡാവും അന്നേരം അതെന്ത് യ്യും ആമ്പിള്ളേര് മാത്രേ ഇവര് പഠിക്കുന്ന സ്കൂളിൽ ആമ്പിള്ളാര് മാത്രേള്ളൂ പെമ്പിള്ളാരാർന്നെങ്കി ഇച്ചിരൂടൊക്കെ കിട്ടിയേനെ ആമ്പിള്ളാര് മാത്രേള്ളൂ എന്നാല് ആ ഒരു കുറച്ചു പേരുണ്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കൊറച്ച് പേർക്ക് സ് സ്കൂളിന്നന്നെ അവര് ഫുഡ് വാങ്ങിക്കും അപ്പം പിന്നെ ഇവര് കൊണ്ട് വന്ന കൂട്ടാൻ അങ്ങോട്ട് ങ്ങോട്ട് ഷെയറ്യ്യും
ഷെയ റി യ്യും ആ ആ അത് നല്ല താ ണ് ഇപ്പോ ഷെയ റി തൊ ക്കെ പഠിക്കണം എ കുട്ട്യള്
ആ അത് പണ്ട് പണ്ടൊക്കെ ന്തുവാ പണ്ടൊക്കെ എല്ല ഇ ഇപ്പഴൊക്കെ അല്ലേ സ്‌കൂ വീടുകളിൽ നിന്ന് ചോറ് കൊടുത്തു വിടുന്നേ പണ്ടൊക്കെ സ്കൂളിന്നുള്ള ആഹാരംല്ലാരുന്നോ അന്ന് കഞ്ഞിയായിരുന്നു ഇപ്പ നല്ല ആൾ വിയല് തോരന് സാമ്പാറ് ആ കഞ്ഞീം പയറു ആയിരുന്നു അന്നൊക്കെ
ആ ആ ഇപ്പ ഇപ്പോ സാ മ്പാ റ് കൂ ട്ടി തോ നൊ ക്കെ ണ്ടേ കാ ബേ ജോ ണ്ട് തോ രൻ വച്ചിട്ട് അങ്ങ ന്യൊക്കെണ്ട് സ് കൂളി ൽ പ്പോ ലോ